ഹലോ ആ കേൾക്കുന്നുണ്ട് ഇവിടെ ഇച്ചിരി റേഞ്ച് പ്രശ്നണ്ട് അതായിരിക്കും ഞാൻ പറയുന്നത് ക്ലിയർ ആണോ ഇപ്പോ ആഹാ എന്തെടുക്കാ
ഫുഡ് കഴിച്ച ഇരിക്കുവാണ്
ആണോ ആഹ് ആഹ്
പൊർത്ത്
എന്തോ
പൊറത്താണോ ഉള്ളത് യ്ക്ക
ആ ഞാനിപ്പോ ഇവിടെ റേഞ്ചിന് ഇച്ചിരി പ്രശ്നം ഉള്ളുകൊണ്ട് ഞാനിപ്പോ പുറത്തോട്ട് വന്നേ ഉം അവിടെ റേഞ്ചിനെങ്ങും പ്രശ്നംണ്ടോ
ഇവടെ ചെല സമയത്ത്
ആ ആ
മയക്കാർണ്ടാകുമ്പം സിമ്മ് വർക്ക് ചെയ്യൂലാ
ഓഹോ ഹഓ ഹോ ഉം പ്രശ്നം വരും അല്ലേ ഉം നോയമ്പാണോ ഇന്ന്
ആഹ് നോൻമ്പാണ്
ആഹ് ആ പിന്നെ ഫുഡൊക്കെ വൈകിട്ടത്തേക്ക് ഉണ്ടാക്കണല്ലോ
വൈകിട്ട് ആഹ് ഒരു നാലണി അഞ്ചണിയ ഒക്കെ ആവുമ്പോ തുടങ്ങണം
ആഹ് ഹാ ആ ഹാ ആ മാരിയഡാണോ അതോ
മേരീസ് ആണ് മേരീഡാണ്
ആഹ് കുട്ടികളുണ്ടോ
ആ ഒരാളുണ്ട്
ആഹ് ആഹ് ആഹ് എത്രയല്ലാ പഠിക്കാ പഠിക്കുവാണോ കൊച്ച് അംഗവാടി ആ എന്റെ എൽ കെ ജിയില ഈ വർഷം എൽ കെ ജിയിലോട്ട് ചേർത്ത് മോളാണേ ആഹ്
ഒരാളേള്ളൂ
ആ ഒരാളെ ഒള്ളു ഒ ഒരാളെ ഒള്ളു ഒന്ന് മതി എല്ലാത്തിനും ഉം എന്തോ
ആൺകുട്ടിയണോ
പെൺകുട്ടിയാ പെൺകുട്ടിയാ
ഉം
ഉം പെൺകുട്ടിയ ഉം അവിടെ മഴയുണ്ടോ അതോ ഉം കൊറവാണ താ
നോർമലാ
നോർമലാല്ലേ ഇതവണ അല്ലെങ്കലും പോ പൊതുവേ മഴ കുറവാണല്ല സാധാ ജൂൺ മാസങ്ങളിലൊക്കെ നല്ലതുപോലെ മഴ പെയ്യേണ്ട സമയല്ലേ
ഇപ്പൊ ഭയങ്കര വെള്ളക്ഷാമം മയും ഒക്കെ കുറവാണല്ലോ
ആഹ് ആ അതെ അതെ ഇത്തവണ നല്ലവണ്ണം കുറ പക്ഷെ ഈ കഴിഞ്ഞ ദിവസംക്കെ ഇവിടെ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറി അങ്ങനെയൊക്കെ പോയേ ഇത്തവണ അത് കഴിഞ്ഞിട്ട് പിന്നെ വയിയില്ല ആഹ്
കാലാവസ്ഥ
കാലാവസ്ഥ മ അത് തന്നെ ആ പിന്നെ രാവിലെ കാ കാപ്പിയൊക്കെ കുടിക്കാൻ പറ്റുവോ അതോ നോമ്പാണ്ട് വൈ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ
ഹാഹാ രാവിലെ ഒരു ബാങ്ക് കൊട്ക്ണീന്റെ മുമ്പ് വിളിച്ചാ പിന്നെ വൈകീട്ട് ബാങ്ക് കൊട്ക്കുമ്പള് പറ്റൊള്ളു
പറ്റൊള്ളു അല്ലേ ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ
ആഹ് ഇങ്ങക്ക് പിൻ തും ചിക്കനും ബീഫും അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയാ മതിയാവുംല്ലേ
ആഹ് ഞങ്ങക്ക് അങ്ങൻത്തെക്കെ ഒയ് ആ അത് തന്നെ അങ്ങൻത്തെ ഈ അമ്പലത്തിലൊക്കെ നമ്മള് പോവാണെങ്കി ഹ് പിന്നെ അന്നത്തുസം നമ്മള് അതൊന്നും കൂട്ടത്തില്ല പോയ്ട്ട് വന്ന്ട്ട് ചെൽ വെക്കാ വെക്ക്ന്നേനോന്നും കൊയ്പ്പല്ല പക്ഷെ പോയിട്ട് വന്ന്ട്ട് കൂട്ടത്തോള്ളു
ഹേ
ഏഹ് വീട്ടില് വേറെ ആരൊക്കെണ്ട്?
വീട്ടില് ഉമ്മണ്ട് നാത്തൂനുണ്ട് ഹസ് പുറത്ത്
ആഹ് പുറത്തല്ലേ ആഹ് ഓഹ്
പത്തു വർഷം മുമ്പ് മരണപെട്ടതാണ് ഞാൻ എന്റെ മാരീഡ് കഴിഞ്ഞതിന് മുൻപേ
ആഹ്
മരണപ്പെട്ടതാണ്
ആഹ് ഭർത്താവോ
ഭർത്താവിന്റെ ഇപ്പേ ഭർത്താവിന്റെപ്പ
അഹ് ഓഹ് ഓഹ് ഓഹ് ആഹ് അങ്ങനെ അഹ് ഇവിടെ അതെ എനിക്ക് എ എന്റെ എനിക്കോ എന്റെ അച്ഛനും മരിച്ചു പോയി ആളുടെ അച്ഛനും മരിച്ചു പോയി അപ്പൊ രണ്ടു പേർക്കും അമ്മ മാത്രമേ ഉള്ളൂ
ആഹ്
ഉം ഉം ഉം പിന്നെ എന്തോ
എനിക്ക് ഉപ്പ ഇമ്മയുമൊക്കെ ഇണ്ട് ഇവിടെ ഇപ്പ ഇല്ലാന്നേ ഉള്ളു
ആണല്ലേ ആ ആ ആ ഓ അങ്ങനെ പിന്നെ അവിടെ നമുക്ക് വെള്ളമൊ ക്കെ വെള്ളത്തിനൊക്കെ എങ്ങനാ സൗകര്യം ബോർവെല്ലാണോ അതോ കിണറാണോ
കിണറുവുണ്ട് പിന്നെ ഇതുപോലത്തെ ഈ പൈപ്പ് ലൈൻ വരുന്നുണ്ടല്ലോ പഞ്ചായത്തിന്റെ
ആഹ് പഞ്ചായത്തിന്റെ വെള്ളം അതൊണ്ടല്ലേ അപ്പൊ വെയില് സമയത്ത് ആഹ് അത് കിട്ടുവോ അതോ വെള്ളത്തിന് ക്ഷാമമാണോ
ആ സമയത്ത് ആഴ്ചേൽ ഒരിക്കല് രണ്ടു ദിവസം കൂടുംബമൊക്കെ കിട്ടും ചില സമയത്ത് മത്ത്‌ വേനലാണെങ്കിലും കുടുങ്ങും രണ്ടു വീട്ടിത്തോര് ഒരു കിണറ്റീന്നാ ഉപയോഗിക്കല്
ഓ അതപ്പ പാടായിരിക്കും അല്ലേ
ഉം അത് ലാസ്റ്റത്തെ ഒരാഴ്ച ഒക്കെ കൊണ്ടുന്നോളും അങ്ങനെ മാസവുള്ള പോരായിയേ ഉണ്ടാവൂള്ളൂ വേറെ പൈപ്പൊന്നും ഇണ്ടാവില്ല
ഇല്ലല്ലേ ആ ആ ആ ആഹ ഇവിടെ ഇവിടെ ഏഹ് പിന്നെ ഏഹ് ന് നമുക്ക് കെണറും കൊളോവാണെ അപ്പം ഏഹ് കെണറ്റിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അപ്പ ആ നല്ല വെയില് വന്നപ്പോ അതങ്ങ് വറ്റിപ്പോയെ പിന്നി ഏഹ് നമ്മുടെ ജൂൺ മാസ ആയപ്പോ മഴ പെയ്യ് പെയ് ഈ മാസം പെയ്തല്ലോ ആദ്യം ഒക്കെ അന്നേരത്തേക്ക് നല്ലോണം ഒൺ ണ്ടാരുന്നു. അതിപ്പ പിന്നെ ആ മഴ മാറിപ്പോഴത്തേക്കു അതങ്ങ് വല്ലാണ്ടങ്ങ് വറ്റിപ്പോയി. അപ്പൊ നമ്മൾ കൊളോഉണ്ട് നമുക്ക് അത് ഏഹ് തേകി വൃത്തിയാക്കി അത് ന് എടുക്കും. വെള്ളം കുടിക്കാനു അലക്കാ അങ്ങനെ
വേലാമ്പോ
എന്തോ
കൊളത്തില് വെള്ളം വെറ്റലുണ്ടാവില്ലല്ലേ
ഇല്ലില്ലേ കുളത്തിൽ അത്യാവശ്യം നല്ലോണം വെള്ളം ഉണ്ട് അതില് അങ്ങനെ ഏഹ് വറ്റലില്ല. ഉം പിന്നെ ആഹ് ഫുഡ്
ഫുഡോക്കെ കയിച്ചതാവൂലേഇപ്പം
കഴിച്ചില്ല കഴിക്കണം ആഹ് ഇത്തിരുടെ കഴിട്ട് കഴിക്കാഓർത്തു കാപ്പി കുടിച്ചെ താമാസ്ച്ചാണേ. അന്നേരത്തേക്ക് ഓർത്തു
ഇപ്പൊ പഠിക്കുന്നുണ്ടോ അതോ ജോലിഉണ്ടോ?
കഴിഞ്ഞിട്ട് ഉം വേ വേറെന്നാ ഉണ്ട്. എന്തോ
പഠിക്കല്ണ്ട ഇപ്പൊ
ഞാൻ ജോലിക്കു പോവും ഞാന് ഫിനാൻസി വർക്ക് ചെയ്യാരുന്നു അപ്പൊ എനിക്കിന്ന് അക്ഷയിലൊ അങ്ങനെ കുറെ സ്ഥലത്ത് പോകേണ്ടോണ്ട് ഇന്ന് ഞാൻ ലീവാക്കിയതാ.
ആഹ് അഹ് ആഹ്
ഉം നാളെനി പ്പൊ അവധിയാണല്ലോ ഞാൻ എന്തോ? ആഹ് രാവിലെ അങ്ങ് പോയി. പോയിട്ട് പിന്നെ രാവിലെ ആവ്മ്പം പിന്നെ വലിയ തെരക്കില്ല. തുറക്കുന്ന സമയായോണ്ട്. അപ്പ എട സമയത്ത് പോയാ നല്ല തെരക്കാ. അപ്പം ഇപ്പൊ കൊറേ അം ഈ ഏഹ് കിസാൻൻ്റയോ അങ്ങനെന്തോ കൊറെ സംഭവത്തിൻ്റെയൊക്കെ അപ്ഡേഷൻ കാര്യങ്ങള് ആൾക്കാരുള്ളോണ്ട് ഭയങ്കര തെരക്കാ. അടുക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഓർത്തു എന്നാ രാവിലെ പോവാണെങ്കി എല്ലാം ശരിയായി ക്കൊണ്ട് വരാലോന്നോർത്ത് പിന്നെ രാവിലെ അങ്ങ് പോയി.
ആഹ് അപ്പം വീട്ടില് എത്തീണ്ടാവും ല്ലേ.
ട്ടീ വന്ന് കുറച്ചു നേരവായി. പിന്നെ പൊറത്ത്ന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചോണ്ട് പിന്നെ വെശക്കുന്നില്ലായിരുന്നേ. അപ്പ പിന്നെ ഓർത്തു കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന്. ഇനി ഇപ്പ കുറച്ച് കഴിയുമ്പോ കുഞ്ഞിനെ വിളിക്കാറാവും. അവള് ബസ് സ്കൂൾ ബസ് വരും. കുറച്ചപ്പൊർത്ത്. അപ്പം മൂന്ന് മണിയൊക്കെ ആകുമ്പോ വരും. അന്നേരം പിന്നെ വിളിച്ചോണ്ട് വരണം. പിന്നെ സംഘവുണ്ട്. അയൽക്കൂട്ടവില്ലേ അ തിന് പോണം. അങ്ങനെത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഉം ആഹ് എന്തോ?
വീട്ടിലാൾക്കാരൊക്കംല്ലേ.
വീട്ടില് ആഹ് ഉണ്ടുണ്ട്. അം ഏഹ് ഞാൻ പറഞ്ഞിട്ട് അം അ ഹസ് ബൻ്റിന്റെ വീട്ടിൽ അമ്മയും ഒള്ളു. എന്റെ വീട്ടിൽ അമ്മയും അനിയനും വല്യമ്മയുണ്ട്. പ്പ ഞങ്ങളിപ്പോ തല്ക്ക എന്നെ എൻ്റെ വീട്ടിലോട്ടു കുറച്ചുസ്ത്തേക്കിങ്ങോട്ടു വന്നേ ക്കുവായിരുന്നേ. അപ്പം എം ഏഹ് എല്ലാരും ഉണ്ട് അപ്പം പിന്നെ യാ ഞാൻ ജോലിക്കു പോകുമ്പെ ന്നെ അവരുള്ളോണ്ട് പിന്നെ അവളെ വിട്ടോളും. സ്കൂള് വിട്കേം വിളിച്ചോണ്ട് വരലും ഒക്കെ അവരന്നെ ചെ യ്യുന്നേ. ഉം എന്തോ?
തൊട്ടടുത്താ നടക്കാൻള്ള ദൂരൊള്ളൂ?
ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട്. പ്പൊ സ്കൂൾ ബസ് ഉണ്ട് അപ്പൊ അതിന് ഞാൻ നവിടാ പഠിച്ചത്. അവിടത്തന്നെ കുഞ്ഞിനെയും വിട്ടേക്കുന്നെ. അവിടെ ഒന്ന് തൊട്ട് നാലുവരെ ഉണ്ടേ സ്കൂള്. ഉം അപ്പൊ പിന്നെ- അവടെ പോവാന്നോർത്തു എൽ കെ ജി യു കെ ജി യൊന്നും അന്നില്ലാരുന്നു പിന്നെ ഇപ്പ അതെല്ലാം ആയിട്ടൊണ്ട് നമ്മളെ നേരത്തെന്നെ നേരെ അങ്കവാടി അത് കഴിയുമ്പോ ഒന്നാം ക്ലാസ്
ആഹ് ആഹ് കുട്ടി കൊർച്ച് വികൃതിണോ അതോ ഞം വികൃതിണ്ടോ മോക്ക്
ആഹ് ഒണ്ടൊണ്ട് കുരുത്തക്കേടക്കെ ഒണ്ട് ക്ഷെ അങ്ങനെ വല്ല്യ പ്രശ് നല്ല്യ ഇന്നാലും അത്യാവ്ശ്യം കയ്യിലിര്പ്പ് ച്ചിരി കുരുത്തകേടൊക്കെ ഉണ്ട് ഭയങ്കര വർത്താന വായാടി അവള് വർത്താനം പറയും അങ്ങനെ പിന്നെ വർത്താനൊക്ക പറഞ്ഞോടണ
ആഹ്
ആദ്യൊക്ക വിട്ടപ്പോ ച്ച് ഒരു ഭയങ്കര വിഷമായിരുന്നു വീട്ട് ഏഹ് ത് എങ്ങനെ ആകും എന്നൊന്നും അറിയത്തില്ലോ അങ്ക ഓള് ഞ്ഞി സ്കൂളോട്ട് വരുമ്പോ പിന്നെ പിന്നെ അതങ്ങ് ശീലയി അവക്ക് ആഹ് അ പിന്നെ അത്കൊണ്ടൊരു മേ തായ്ത് പിന്നെ ഞങ്ങടെ എന്റെ കൂട്ടുകാരന്റെ ആഹ് ചേട്ട ആഹ് ഹസ്ബന്റ് കൂട്ടുകാരന്റെ ഏഹ് കുട്ടിയൊക്ക അവടാ പഠിക്കുന്നെ വര് ഒരു ഒരു ക്ലാസ്സിലാ അതുകൊണ്ടാ അങ്ങോട്ട് വിടാന്ന് വെച്ചത് അപ്പം ഏഹ് അതുകൊണ്ട് അവക്ക് കൂട്ടുണ്ട് പിന്നെ വേറെ എല്ലാരും ഒക്കെ ഉണ്ട് ഇപ്പ നല്ല കൂട്ടാ എല്ലരു ആയിട്ട് നല്ലായിട്ട് പോവുന്നുന്നൊക്കെ
ക്കും ഫുഡും
ആഹ് അതെ അതെ അതെ ഇവിടെ ഇപ്പം സ്കൂളില് ഉച്ചക്ക് ഒറ ക്കവില്ല അല്ലേലു ഇവള് അങ്കൻവാടിലാണേലും ഉച്ചക്ക് കെടന്ന് ഒറങ്ങുകേല എല്ലാരും ഒറങ്ങിയാലും ഇങ്ങനെ എണീറ്റിരിക്കും അഹ് പക്ഷെ എന്നിട്ട് വൈകിട്ട് ഇപ്പ ബസ് സില് വര്ന്നത് ചെറ ചെലപ്പോ ഇങ്ങനെ മഴങ്ങി തൂങ്ങിയ വരുന്നെ അപ് അങ്ങനെ ആണെങ്കി മൂശാട്ട പിടിച്ച് കയിഞ്ഞ നടക്ക ത്തില്ല നമ്മള് എട് ത്തോണ്ട് വരണം ഇച്ചിരി നമ് നമ്മടെ മെയിൻ റോഡ്ന്ന് ഇച്ചിരി കൂടി മാറിയാണേ പക്ഷെ ഇങ്ങോട് വണ്ടി വരത്തില്ല പക്ഷെ അല്ലാതെ വ സാധാ വണ്ടികളല്ലാം ഇതിലെ വരുന്നെ പക്ഷെ സ്കൂൾ ബസ് കൊറച്ചപ്പറത്തേ വരത്തുള്ളൂ അന്നേരം നല്ലതൊക്ക ആഹ് നല്ല സ്വഭാവം ആണെങ്കി മാത്രേ നട ഏഹ് നടന്ന് വരത്തുള്ളൂ ഇല്ലെങ്കി നമ്മള് എടുത്തോണ്ട് തന്നെ വര
ഏഹ് ഏഹ് ആവ്ടണ്ട് ആള് ഭയങ്കര വാശ് ണ് വിചാരിച്ച് വിചാരിച്ച സമയത്ത് കിട്ടണം കേളാണ്
ആഹ് അങ്ങനെ ഉം
ട്ട്യകള് കേറി പോയ് പെണ്ണാണ്
പെണ്ണാണ് ആഹ് ഓക്കേ ഓക്കേ ഓക്കേ ആഹ് ഹാ ഉം അവിടെ മഴക്കാ എന്ത് എന്തോ
വ് ഉം അംഗനവാടിക്ക് പൂവാനായിട്ടേ ഉള്ളു അപ്പൊ തൊടങ്ങിട്ടേ ഉള്ളു
ആഹ് അന്നേരം ഫുഡൊക്കെ കഴിച്ചോള്ളുവോ നേരത്തെ ഒറക്കോ അങ്ങനെയൊക്കെ തൊക്കെ എങ്ങനാ
ഒൻ ക്ക് ഒറക്ക് കൊറവാണ് ഒറങ്ങു അംഗനവാടിന്ന് വല്ലാതെ ഒറങ്ങൂല ബാക്കിയില്ലേലൊന്നും കൊയപ്പല്യാ ഫുഡ് കഴ്
ആഹ് ആഹ്
ഒറക്കം ഞാൻ രാവിലെ നൈ രാത്രി നേരം വൈകിയെ ഒറങ്ങുള്ളൂ പയ്‌നൊന്നണി പന്ത്രണ്ട്ണി
ആഹ് ആ സമയത്തെ ഒറക്കൊക്ക ഒള്ളല്ലേ
ആഹ് പിന്നെ നേർത്തെ അഞ്ചുമണിയാമ്പത്തേനു എണീക്കും ചെയ്യും
ആഹ് ഇതങ്ങനെ ഇവള് ഞാ ഞാൻ കെടക്കുമ്പ എന്റെ കൂടെ കെടക് കെടക്കുന്നെക്കെ ചെലപ്പോ വൈ കീട്ട് നേരത്തെ കെടന്നൊറങ്ങും പക്ഷെ എണീക്കുന്നത് ഞാൻ എണീക്ക്ന്നെന്ന് കണ്ട അപ്പ ചാടി കൂടെ ഇങ്ങ് പോരും പിന്നെ കെടക്കേല പിന്നെ ചെല പിള്ളേരങ്ങനെയല്ലേ നമ്മള് വിളിച്ച് വിളിച്ച് മടുക്കണം സ്കൂളിൽ പോയി ഇത് പിന്നെ അങ്ങൻത്തെ പ്രശ്നം ഇല്ല. ആ നമ്മളെണീറ്റ് കൂടെ വരുന്നോണ്ട് അങ്ങനെ വിളിക്കേണ്ട ഒരു ഇത് വര്ന്നില്ല. കൂടെങ്ങ് അനിയത്തി പോന്നോളും ഉം.
അതുകൊണ്ട് വിളിച്ച് എണീപ്പിക്കണ്ടിയ ആവശ്യം ഇല്ല-
ഇല്ല അങ്ങനെ എണീപ്പിക്കണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഉം-
ചെല പിള്ളേ കൂടെ തന്നെ നീ ചെലോര്- കടന്ന് ശീലയായാല് പിന്നെ അങ്ങനെ കടന്നു പോവും ചെയ്യും-
അതെ അതെ അതെ അതെ അതാണ് ഒരു പാട്. ഉം- പിന്നെ- ആ ഇവ ആ നേരത്തെ കിടന്ന് ഒറങ്ങോ അതോ ടി ടി വി കാണോ അതോ ഫോണിലാണോ കൂടുതലും-
ഫോണാണ് കൂടുതലും ടി വി വീട്ടിലില്ല-
ഇവിടെ അങ്ങനെ അങ്ങനെ പോ ഇപ്പം സ്കൂളിൽ പോവുന്നോണ്ട് വല്ല്യ- പ്രശ്നം ഇല്ല അല്ലെങ്കി നേരത്തെ ഫോണ് ഫോണ് കാണാൻ ഭയങ്കര വഴക്ക് ഉണ്ടാക്കുവായിരുന്നു-
ആഹ് ആ ആഹ് പിന്നെ ഫോണ് ഒര്- പത്തിരുവനിറ്റ് കണ്ടാ പിന്നെ എടുത്ത് വെക്കും ബോറടിയാണ്-
ആഹ് ആഹ് ആഹ്-
കൊറച്ച് കഴിഞ്ഞ തന്നെ ഓള് ഓട്ടോമാറ്റിക് ഓഫാക്കി ഓളെ പണിക്ക് പോവും.
ഓക്കെ ഓക്കെ അങ്ങനെല്ലേ. ഉം ന്ന ശെരിയെ ഇടക്ക് വിളിക്കാം.
ആഹ് ഓക്കെ എന്നാല്.